ഏഹ്
ഹലോ കേക്കാവോ
ആഹ് കേക്കാം കേൾക്കാം സുഖമായിട്ട് ഇരിക്കുന്നോ
ഓ സുഖവായിട്ടിരിക്കുന്നു കഴിച്ചോ
ആഹ് കഴിച്ചു
ആഹ് ഞാനും കഴിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് പിന്നെ ആഹ് ഇന്ന് ബിരിയാണിയാണ് കഴിച്ചത്
എന്തുപറ്റി
ഇല്ല ഞാന് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നതാ എല്ലാ മാസോം വരണം ഓരോ സന്ദർശനവും ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസം വന്നു പിന്നെ മെയ് മാസം ഇന്നാന്ന് പറഞ്ഞ് അപ്പൊ വെയ്റ്റിംങ്ങാണ് കാത്തിക്കുന്നുണ്ട് ഇടാ ഉം അങ്ങനെ എന്താക്കുന്നു അവിടെ
ആഹ് ഇവിടെ ചോറായിരുന്നു ചോറും മീൻകറി മോര് തോരൻ
ആഹാ വീട്ടില് തന്നെ ഉണ്ടാക്കുന്നതാ പച്ചക്കറിയൊക്കെ
പച്ചക്കറി ആഹ് കൊറച്ചൊക്കെ
ആഹ്
കൊറച്ചൊക്കെ കൃഷിയുണ്ട് ആ മഴ പെയ്യും ആഹ് മഴ ചെറുതായിട്ട് പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് രാവിലെയൊന്നും കുഴപ്പില്ലായിരുന്നു ഇപ്പം മഴ മഴക്കാർ കൊണ്ട് നിൽക്കുന്നു
ആഹ് അതെയോ ആഹ് എന്തൊക്കെ കൃഷിയുണ്ട്
ഞങ്ങക്ക് ശരിക്കും നന്നായിട്ട് കപ്പയുണ്ടായിരുന്നു കപ്പ കൃഷി ഉണ്ടായിരുന്നു പിന്നെ വഴുതനങ്ങ ഉണ്ട് അത് ചെറുതായിട്ട് ഞാൻ വെച്ചതാണ് ച വഴുതന പയറ് പിന്നെ പച്ചമുളക് കാന്താരി അങ്ങനെയൊക്കെ ഉണ്ട് ആഹ്
ആഹ് എൻറെ വീട്ടില് ഇതുപോലെ കോവക്ക തേങ്ങ ചേന ആ
ക്ക്‌ നമ്മള് വെജ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ അത് അവിടെ ഉണ്ട് പര് മരതെല് ഇങ്ങനെ പടന്ന് കിടപ്പുണ്ട്
ആഹ് കോവക്ക വീട്ടിലതെ എപ്പോഴും കോവക്ക ഉണ്ടാവും എല്ലാ വർഷവും ഉണ്ടാവും കോവക്ക ഇങ്ങനെ തെങ്ങിന്റെ മോളി ക്കെ ഇങ്ങനെ പടർന്ന് പടർന്ന് പടർന്ന് പോയിട്ടുണ്ട് അതെതെ പിന്നെ വേറൊരു തൈ തന്നെയുണ്ട് അതെല്ലേ ആഹ് വേറെ വീ വീട്ടില് പണ്ടെ ഉണ്ടായിരൂന്നു കേട്ട വല്ല്യ പേരയ അതിലാണെങ്കി മറ്റേ ചുവന്ന കളർ അകത്തുള്ള പേരക്കയില്ലേ അതെ ആഹ് അത്ണ്ടായിന് പിന്നെ ആഹ് അതെന്റെ കുട്ടിക്കാലത്തൊക്കെയാണ് അപ്പൊ ഫുള്ള് അതിന്റെ മോളിലായിരിക്കും കളിക്കുന്നയെല്ലാം പിന്നെ അത് പോയി ഇപ്പൊ കൊത്തിക്കളഞ്ഞു വീട് പണിയൊക്കെ ഇപ്പ നടക്കുന്നുണ്ട് പിന്നെ ആഹ് പിന്നെ മുട്ടപ്പഴം ഉണ്ട് അതിൻ്റെ മോളിലും കോവയ്ക്ക ഇതുപോലെ പടർന്നു പോയി
ആ മുട്ടപ്പുഴന്ന് മറ്റേ റെംബുട്ടനാണോ പറയുന്നേ
അല്ലല്ല റപൂട്ടാൻ വേറെയല്ലേ മറ്റേ അത് നമ്മളെ കൊറോണേനപ്പ കോവിഡിന്റെത് പോലത്തെയല്ലേ?
അത് തന്നെ
ഇത് അതല്ല മുട്ടപ്പഴം മറ്റേ മഞ്ഞ മഞ്ഞ കളർ അകത്ത് മുട്ടേര മഞ്ഞ പോലെയാണ് അതിന്റെ അകത്ത്ണ്ടാലേ കാണാൻ
ഉം അത് ഷുഗർ പേഷ്യന്റിനൊക്കെ നല്ലതാണ് കഴിക്കാൻ അതിന് പഞ്ചസാര ഇളവ്ണ്ടാവൂല മ് അങ്ങനെ അതുണ്ട് അതിന്റെ മോളിൽ കൊറേ കേറിയിട്ടുണ്ട് കൊവയ്ക്ക പിന്നെ മത്തനുണ്ട് ചേന ഉണ്ട്
ഉം ഹ് ഹ്
ചേമ്പുണ്ട്
ഉം ഞാൻ പിന്നെ ഇത് ഞാൻ വെ ച്ചതാ വഴുതനയും പയറുമൊക്കെ അപ്പം അതുകൊണ്ട് ഞാനത് പറഞ്ഞു പക്ഷെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ് കുറെ ഇതൊക്കെയുണ്ട് ആ മരങ്ങള് നോക്കിയണ്ട് ഞങ്ങക്ക് പുളിയൊക്കെ ഉണ്ട് രണ്ട് ടൈപ്പ് മൂന്ന് ടൈപ്പ് പുളിയുണ്ട് ഇരുമ്പം പുളിയും മറ്റേ ഇരുമ്പൻപുളി അ പുളി കൊടംപുളി ആ മൂന്നുംണ്ട് ഉം അത് മൂന്നും നിപ്പൊണ്ട് ആ പിന്നെ ഞങ്ങക്ക് പേര ഉണ്ട് രണ്ട് മൂന്ന് പേരണ്ട് മൾബറി ഉണ്ട് ആഹ് ഇത് അഹ്,
ഇടെ ഇതേ ഉള്ളു വാളംപുളി മാത്രേ ഉള്ളൂ മറ്റേ കുടംപുളി ഇല്ല
ആഹ് ഇതെല്ലാ പുളിയുണ്ട് ഇപ്പം ഈ ഒരു സമയമാവുമ്പോ ഞ കുടമ്പുളിയ ഉണ്ടാകുന്ന സമയ പ്പം ഞങ്ങക്ക് വ്ടെ വെള്ളം കയറുന്ന ഒരു ടൈമും കൂടെ അപ്പം ഏഹ് വെള്ളം കരുന്ന സമയം അപ്പം പുളിയൊക്കെ ണ്ട കൃഷി ഞങ്ങളുടെ ഒരു കൃഷി സ്ഥലമാ ഞങ്ങൾ ഞ നെ പ്പാടത്തിന്റെ സൈഡിലായിട്ട് ഞങ്ങടെ വീട് ഉം വയല വയല അതിന്റെ സൈഡില്
മലപ്രദേശ അല്ല ഉം കൃഷി സംബന്ധമായ വെള്ള ആഹ് വയല അങ്ങനെ വരുന്ന പ്രദേശാണ്
പിന്നെ കോഴി താറാവ് അങ്ങനെയൊക്കെണ്ടോ
ഉം അങ്ങനെന്നുല്ല അവിടെ കോഴിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല പട്ടി പട്ടിയുടെ ഭയങ്കര ശല്യവാ പട്ടി ഒരു ഒരു പൂ കുറേ പട്ടിയുണ്ട് ഉം ഞങ്ങള പഞ്ചായത്ത് ഫുള്ളും മൊ നിറച്ചും പട്ടിയാണ് ആഹ് അപ്പം പട്ടിയുടെ ശല്യം കൊണ്ട് ഭയങ്കര പട്ടിയെ ഭയങ്കര ശല്യവാ അങ്ങനെ കോഴിയുണ്ടായിരുന്നു അതിനെല്ലാം പിടിച്ചത് അത് കാരണം ഇപ്പൊ വളർത്തുന്നില്ല
വീട്ടിലുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് ഉം മുട്ടക്കൊക്കെ ഇപ്പൊ ഭയങ്കര അതെ അതെ ഭയങ്കര വിലയല്ലേ ഇപ്പൊ എട്ട് രൂപയായ് മുട്ടക്ക് ഉം വെ
പ്പതുകൊണ്ട് പിന്നെ ഡെയിലി മൊട്ട ഉണ്ടായിരിക്കല്ലോ പെയിക്കാന്
അഞ്ച് രൂപ ഉണ്ടായിന്ന് ആറ് രൂപയായി ആറ്ന്ന് പെട്ടെന്ന് ഏഹ് ഈ ആഹ് എട്ടായി കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് രൂപ കൂടി ആറുണ്ടായത് ഇപ്പൊ എട്ടായി ഉം ഭയങ്കര വിലയാ
ആഹ് നമുക്ക് പിന്നെ ആഹ് മുട്ടയൊക്കെ നമു കടയിന്നാ വാങ്ങിക്കുന്നെ ഉം തേങ്ങ അങ്ങൻത്തെ സാനൊന്നും നമുക്ക്‌ വാങ്ങിക്കേണ്ട. അതൊക്കെ അടുത്ത് തന്നെയുണ്ട് ആഹ് തെങ്ങിൻന്തോപ്പ് അടുത്തുണ്ട്.
പന്നെണ്ട് നമുക്ക് തെങ്ങ് കൃഷി പോലെ തന്നെ ഉണ്ട്. ഉം പിന്നെ അച്ഛൻ കുരുമുളക് കൃഷി ആക്കുന്നുണ്ട് ഇപ്പം മറ്റേ ആഹ് പൈപ്പിലിങ്ങനെ ആഹ് പുതിയതായിട്ട് ഒരു ആഹ് വെച്ചിട്ട്ങ്ങനെ ആക്കൂല്ലേ ആഹ് അതെ അതെ
അത് നല്ലാണോ അത്
ആഹ് നല്ലതാ ഇപ്പൊ തുടങ്ങിയതേള്ളു ആറുമാസം ആയതേള്ളു പിടിച്ചു തുടങ്ങി
ഏഹ് അത് എത്ര മാസം ആറു മാസം ആവുമ്പോ കഴിക്കുന്നെയാ
ആഹ് അതെ അതെ ആറുമാസം ഒരു വർഷം ന്നാണ് പറയുന്നത്.
കുറ്റിയാ ചെറിയ വൾ വള്ളി പടരുന്നാണോ അതോ കുറ്റിയായിട്ട് നിക്കുന്നതാ
കൊറ്റിയായിട്ട് നിക്കുന്നെന്നെ കുറ്റി കുരുമുളക് രണ്ടിനം നട്ടിട്ടുണ്ട് അച്ഛൻ ഉം നല്ല എന്നാ അഹ് നല്ലതാണ് ശരിക്ക്‌ പറഞ്ഞാലേ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാ നല്ല ആദായം കിട്ടും
ഹഹ ഹ ആത് ശരി
പിന്നെ ചോറ് കഴിച്ചിട്ട് ഇനി എന്താ പരിപാടി വെറുതെ ഇരിക്കാനാ ഉറങ്ങാനാ ടി വി കാ
ആഹ് കൊറച്ചേരം ഇവിടിങ്ങനെ ഇരിക്കുവായിരുന്നു കുഞ്ഞുണ്ടത് ഉറങ്ങുവാണ് ഇനി എഴുന്നേക്കുന്നത് വരെ ഇവിടെ കൊറച്ച് നേരം ഇങ്ങനെരിക്കാന്ന് വിചാരിച്ചു. പ്പെഴുനേറ്റ് കഴിഞ്ഞാ പിന്നെ ഒന്നും നട ക്കത്തില്ല, പിന്നെ കുഞ്ഞിന് രണ്ടു വയസ്സ്
ആഹ് എനിക്കും അതെ രണ്ട് രണ്ടര വയസ്സുള്ള കുഞ്ഞുണ്ട് ആഹ് ഒരാളേ ഉള്ളൂ, അവിടെയോ
ആഹ് ഇവിടേം ഒരാളേ ഒള്ളൂ
തൊക്കെ എടുത്തോ മറ്റേ കുത്തിവെപ്പൊക്കെ എടുത്തോ കറക്റ്റ്
ആഹ് കുത്തിവെപ്പൊക്കെ എടുത്തു. ഇപ്പൊ ഒന്നര വയസ് വരെയുള്ളത് എടുത്തിട്ടുണ്ട്
ആഹ് ഓഹ് ശരി ശരി ആഹ് ഓഹ് രണ്ടായില്ല ല്ലേ രണ്ട് വയസിലൊന്നുണ്ടല്ലോ ഒന്ന് ഒരു വയസ്സും പത്ത് മാസോം
ആഹ് ആഹ് ആഹ് ഉണ്ട് ഇല്ല ഇല്ല ഒരു വയസ്സ് പത്ത് മാസോ? രണ്ട് വയസിലെയാ? ആഹ് ഇല്ല ഇല്ല ഇപ്പൊ ഒന്നര ആഹ് ഒന്നരടെ എടുത്ത് ട്ടുണ്ട്, അത് ഇനിയും എടുത്തില്ല, ഇനി എടുക്കാൻ സമയായിട്ടുണ്ട്. അടുത്ത മാസോ അതിന്റെ അടുത്ത മാസോ ആശ വർ ക്കർ വന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്.
ആഹ് വൈറ്റമിൻ എ കൊടുത്തിരുന്നോ
ആഹ് കൊടുത്തിരുന്നു
ആഹ് ഭക്ഷണൊക്കെ കഴിക്കോ ആള്
ആഹ് കൊഴപ്പില്ല കഴിച്ചോളും ആഹ് ചോറൊക്കെ ആള് പിന്നെ ചെറുപ്പം തൊട്ടെ വീട്ടിലെ ഫുഡൊക്ക പൊടിച്ച് കൊടുത്താ ശീലിപ്പിച്ചേക്കുന്നെ
ആഹ് അതാ നല്ലത്. എല്ലാം കഴിക്കോ?
ആഹ് കഴിച്ചോളും. എടക്ക് ഒരു ഒരു വയസ് സ്സൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ ആ സമയായപ്പൊ ഒന്നും കഴിക്കാൻ ഭയങ്കര മടിയാരുന്നു ആൾക്ക് പിന്നെ അത് തന്നെ കൊടുത്ത് ശീലവാക്കി. പിന്നെ വീട്ടിലെ ഫുഡേ കഴിക്കുള്ളൂ, ആൾക്ക് പ്ര പ്രത്യേകിച്ചിതൊന്നും വേണോന്നൊന്നുവില്ല ആഹ് അതൊക്കെ കഴിച്ചോളും ചോറ് കഴിച്ചോളും, അവൾക്ക് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഞ്ഞിയാണ്
ആഹ് അതെയോ കഞ്ഞീം പയറുവോ
ആഹ് കഞ്ഞീം പയറും. കഞ്ഞി കഞ്ഞിയാക്കി കൊടുക്കാങ്കി അത് ഫുൾ അവള് തന്നെ ഇരിന്ന് കഴിച്ചോളും ഫുള്ളും കഴിച്ചോളും ഉം കഞ്ഞിവെള്ളോം അതുപോലെ ഭയങ്കര ഇഷ്ടാ ഉപ്പിട്ട് കൊടുത്താൽ, അതും കുപ്പിക്കകത്തങ്ങ് കുടിച്ചോളും.
പച്ചക്കറിം പഴങ്ങള് എല്ലാം കൊടുക്കണില്ലേ
ആഹ് ഒണ്ട് പച്ചക്കറിയൊക്കെ കഴിച്ചോളും. ഞാനൊര് വെജിറ്റേറിയനാ, അതുകൊണ്ട് ഞാൻ കൂടുതലും പച്ച പച്ചക്കറിയാ കൊടുക്കാറ് അത്കൊണ്ട് ആഹ് അതുകൊണ്ട് ആൾ ആഹ് മുട്ട കഴിക്കും മുട്ടേന്നും വല്യ ഇഷ്ടോന്നും ഇല്ല പിന്നെ എടക്കൊക്കെ വല്ലോം പിന്നെ കഴിച്ചോളും അത്രയുള്ളൂ. എറച്ചി ഐറ്റംസൊന്നും കഴിക്കത്തേയില്ല
ആഹ് അപ്പൊ നിങ്ങളും ഭർത്താവും കുഞ്ഞേയുള്ളൂ?
ആഹ് അനിയനുവൊണ്ട്, ഹസ്ബിന്റിൻ്റെ അനിയൻ, ആഹ് അച്ഛനും അമ്മയുമൊക്കെ മരിച്ചുപോയതാ ആഹ്
ആഹ് ശരി പിന്നെ വ ഇത് ജോലിക്ക് പോകുന്നുണ്ടാരുന്നോ?
ഞാനോ ആഹ് നേരത്തെ ഒണ്ടാരുന്നു, ഇപ്പ ഇല്ല. കുഞ്ഞായി കഴിഞ്ഞ് പിന്നെ ആരും ഇല്ലല്ലോ വീട്ടില് അവര് രണ്ട് പേരും അങ്ങ് ജോലിക്ക് പോകും, പിന്നെ വേറെ ആരും ഇല്ല അപ്പം പോവാൻ പറ്റു റ്റുള്ളൂ. നമുക്ക് പിന്നെ അടുത്തൊക്കെ പോവാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ഒണ്ട്, ഞാനിപ്പൊ തയ്യല് പടിച്ചോണ്ടിരിക്കാര്ന്ന് ആഹ് കുഞ്ഞുവായിട്ട് പോവാൻ പറ്റാത്തോണ്ടേ കുഞ്ഞിനേം കൊണ്ട് ഇപ്പൊ എങ്ങും ഉം ആങ്കുഞ്ഞ കുഞ്ഞ് ഇത്രായ കുഞ്ഞിനെ ഏപ്പിച്ചിട്ട് എങ്ങും പോവാൻ പറ്റാത്തില്ല അതാരണംകൊണ്ട് തയ്യൽ പഠിക്കാൻ പോയിട്ടുണ്ടാര്ന്ന് ആഹ് ഇപ്പൊ ഞ ഞായറാഴ്ചീസം മാത്രം ഒരു ദിവസം ആഴ്ചേല് ഒരു ദിവസന്നെ
ഇത് ആദ്യം തന്നെ പഠിക്കുന്നതാ അതോ കൊറച്ചറിയാര്ന്നൊ മുമ്പേ
നേരത്തെ വീട്ടില് മെഷീൻ ഒള്ളത് കൊണ്ട് ചവിട്ടി അത്യാവശ്യം ഷേപ്പേയ്യാനും അങ്ങനെയൊക്കെ അറിയാരുന്നു കൊറച്ചൊക്കെ കയൊക്കെ വെട്ടി അങ്ങനെ അറിയാരുന്നു പിന്നെ ഇന്നതെന്നും പറഞ്ഞ് കട്ട് കട്ടേയ്ത് തയ്ക്കാൻ അറിയത്തില്ലാരുന്ന് അപ്പം പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ചേട്ടൻ വീട്ടി കാണും അപ്പ കുഞ്ഞിനെ കൊടുത്തി ട്ട് ഞായറാഴ്ച പഠിക്കാൻ പോവാരുന്നു അതങ്ങനെ കൊറച്ച് പഠിച്ചു എല്ലാം പഠിച്ചില്ല ടോപ്പും പാന്റും പഠിച്ചു
ആഹ് നമ്മക്ക് ആവശുള്ളതെങ്കിലും അതെ അതെ നമ്മക്ക് ആവശ്യുള്ളതെങ്കിലും തയ്ക്കാലോ
തയ്ക്കാൻമ്പ ഭയങ്കര ചാർജാണ്
ആഹ് അതെ അതെ ഇപ്പ ഭയങ്കര ചാർജ അവിടെയക്കെ എത്രാ ചാർജ് ഇവിടെ നാനൂറ്റി അയ്മ്പതാ
ആഹ് ഇവിടെ ഒരു ബ്ലൗസ് തയ്ക്കുന്നേന് അഞ്ഞൂറ്റമ്പ ത് രൂവേണ്
അയ് അത്രേണ്ടല്ലേ ഞാൻ കഴിഞ്ഞൂസം ഒരു ആഹ് ഉം നാന്നൂറ്റയ്മ്പതിണ്ട് ഇവടെ
ഉം ഫ്രോക്ക് തയ്ക്കുന്നതിനും അതുപോലെ തന്നെ അൻ അറുന്നൂറ് രൂപയാവും.
അയ്യോ നല്ലോണം ഉണ്ടല്ലോ വെല.
ആഹ് അങ്ങനെ അത്രയും ചാർജ് അഞ്ഞൂറ് കൊറഞ്ഞ പരിപാടില്ല ബ്ലൗസ് വര്ന്നായിരിക്കും എനിക്കതാണ് ബ്ലൗസ് അത്യാവശ്യം പഠിക്കണം പിന്നെ നൈറ്റി
അതെ അതെ അതാ ഇത് മൂന്ന് പഠിക്കണം എനക്കും ആഗ്രഹമുണ്ട് ഇത് മൂന്നും പഠിക്കണന്ന് അതാകുമ്പോ നമ്മക്ക് വേറെവിടെയും കൊടു
പോ പോവ്ണ്ട് ആഹ് പിന്നെ ഈ കുഞ്ഞിനെ ഇട്ട് എങ്ങോട്ടും പോവാൻ വയ്യാത്തോണ്ട് അത് പഠിക്കുവാണെ വീ ട്ടീര്ന്നു തന്നെ ചെയ്യാം എന്നാണോ അവര് ഉദ്ദേശിച്ചത്.
അതെ അതെ അതെ നല്ലതാ.
ഉം
ഉം എന്നാ ശരി ഞാനന്നാ വിളിക്കാട്ടോ ആഹ് ശരി ശരി. ഓക്കെ.